ഹലോ ആ ആ കേൾക്കുന്നുണ്ട് ഞാന ആ പെ ട്ടെന്ന് എടുത്ത പോ ഞാൻ ഇത്ര പെട്ടെന്നേടുക്കന്ന് വിചാര്ച്ചില്ല. ആ ഓക്കേ ഓക്കേ. വേറെന്താണ് ആ സുഖാണ് ഇനിപ്പളാ ഫുഡിങ് ഓക എപ്പളാ?
ഫുഡ് കൊറച്ചു നേരം മീൻ പൊര്ച്ചപ്പളെ അപ്പവയ്ങ്കരു ചോറ്ന്നാനൊരു പൂതി അപ്പൊ കൊറച്ച് ചോറിടുത്ത് കഴിച്ചു ഇനീപ്പ എല്ല വിഷപ്പൊന്നുല്ല. ഇപ്പൊരു പഴുത്ത മാങ്ങണ്ടപ്പൊ അതുംകൂടെ തിന്നിട്ട് കയറ്റിനോടത്തോടെ കഴറ്റട്ടാണ് വയറിന്റെളുക്ക്.
ആ ഭക്ഷണഴിച്ചിട്ട് ഫ്രൂട്സഴിക്കണ പരിപാടിണ്ടാ?
അ പിന്നെ ന്തൽമുണ്ടാകിൽ കഴിക്കും ഇല്ലെങ്കി പിന്നെ അയ്നായ്ട്ടൊന്നും കൊണ്ടല്ല ണ്ടെങ്കില് കഴിക്കും ഹസ്ബന്ന്ന്റെ ഫ്രണ്ടിന് മാർക്കറ്റിലാണ് പരിപാടി അപ്പ വന്നപ്പോ കുറ മാങ്ങ കൊടുന്നന്നീനി പഴുത്ത മാങ്ങ അപ്പൊ അതണ്ട്. അത് കൊറച്ച് കഴിക്കട്ടെ.
ആ ആ എനക്കിഷ്ടട്ടാ ഈ പരിപാടി ഭക്ഷണം കഴിച്ചഴിഞ്ഞിട്ട് ഈ ഫ്രൂട്സ്ന്തെലും മധുരഉള്ളത് ന്തല്മ
മധുരല്ലേ അത്നക്ക് ഷ്ടാണ് കിട്ടിയാ നല്ലതാ പക്ഷെ വിടെ ഹസ്ബൻന്ററിയും അനക്കെന്നാ ഷുഗർ ണ്ട അറില്ലട്ടോ ഇജ്ജ് ഭയങ്കര മധുരത്തിറ്റിയാണറിം.
ഹേ ആ ആ ആ അതെ ഞാനും എനിക്കുംണ്ടാ പരിപാടി. എന്തെങ്കിലും കഴിക്കും ഞാൻ ഭക്ഷണംയ്ക്കലഴിഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഉച്ചക്കാട്ട രാത്രി അങ്ങനെയില്ല. ആഹ ആഹ ഹേ.
ഇവിടെ പറഞ്ഞ ചീത്താറിങ്ങനെ ഇജ്ജ് ഷുഗർ അതൊക്കെ വന്നാല് പിന്നെ മാറി കിട്ടൂല കുടുങ്ങിതന്നെണ് ഷുഗർക്കെ ഉണ്ടായികയ്ഞ്ഞാൽ. ശരിയാട്ടോ സംഭവം വന്നഴിഞ്ഞാൽ ബുദ്ധിമുട്ടന്നേ പക്ഷേ ഞമ്മളിപ്പം. അത്ര ശ്രദ്ധിക്കൂല ഇപ്പമുക്ക് തിന്നണം ന്ന് ളേ
ആ.. അതെ കുറച്ചും കൂടി അതെ കൊറച്ചും കൂടിഅജ് ആയവർആ പീന്നെതൊക്കെ ശ്രദ്ധിക്കാ ഈയൊരു ടൈ
ഇപ്പൊ ഏജ് ഒന്നും വേണ്ടപ്പ ടൈപ്പ് വൺ ടൈപ്പ് ടു അതൊക്കെ ള്ളതോണ്ടേ
ആ ണ്ട് ഇപ്പൊ കുട്ടിക്കും നന്നായിട്ടുണ്ട് ഷുഗർ ആ അതെ. ആ കുട്ടികൾക്ക് നന്നായിട്ടുണ്ട് പ്പൊ കൊറേ പേർക്കുണ്ട്.
കുറേ പേർക്ക് അധികവും ജനിച്ചു വീണാ ഷുഗറാണ്.
ആ അതെ പിന്നെത് മരുന്ന് തുടങ്ങിയാ പിന്നെത് നിർത്താനും പ റ്റൂല കണ്ടിന്യൂസയിട്ട് കഴിക്കണംന്ന് പറയും ആ. എന്റെ ഉമ്മത് പോലെ ആൾക്ക് ബോർഡർ ആയിരുന്നു ഷുഗർ. ആ കാര്യാട്ടുണ്ടരുന്നില്ല ന്നാലും ബോർഡർട്ട് നിക്കണ്ടായിരുന്നു ആൾത് തുപോലെ ഹജ്ജിന് പോണ സമയത്ത് ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ബോർഡർാണ് കുഴപ്പല്ല. ന്നാലുംഞ് പ്പോ ഹജ്ജിന് പോവല്ലേ അപ്പൊ പിന്നെ ഇനി വടെ പോയിട്ടന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ട അപ്പൊ നമ്മക്ക് ചെറിയൊ ഇതില് മരുന്ന് കഴിച്ചു തുടങ്ങാ പോയി വന്നല് നിർത്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി വന്നു നിർത്താലോ ആ അങ്ങനെ പറ ആ സമയത്ത് അതായത് ബോർഡർായിരുന്നു കഴിക്കേണ്ട ആവശ്യ ണ്ടുന്നില്ല ശെരിക്ക് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞോ അവിടെ പോയി ഇനി അവിടുത്തെ ഇതൊക്കെ പറ്റാണ്ടായാലും ഇനി എന്തേങ്കിലും ബുദ്ധിമുട്ടായാലും അപ്പൊ തുടങ്ങിട്ട് നമുക്ക് വന്നാലും തിരിച്ച വന്നാ നിർത്താന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചു തുടങ്ങി കഴി ച്ചു തുടങ്ങി ആളിപ്പോ നാട്ടിൽ വന്നപ്പോ പക്ഷെ ഡോക്ടർ ആള് വാക്കുമാറി. ആൾ ഇപ്പോ പറയണ ഇതിപ്പോ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇതിരി നിക്കുന്നത് ചിലപ്പോ ഇനി ഇത് നിർത്തി. നിർത്തിയാൽ കൂടും. അത് കാരണം ഇപ്പ നിർത്താൻ പറ്റൂല്ലന്ന് പറഞ്ഞിട്ട് കഴിച് തൊടങ്ങണ്ടായിരുന്നു അവര് കയ്ച് തുടങ്ങിയത് പെട്ട പോലെ ആയി.
കയ്ക്കാൻ പാടില്ല അങ്ങനെ പെട്ടെനൊന്നും ഗുളിക. പിന്നെ ഫീ പിന്നെ ഐക്കോ ഫീ അത് ഇതന്നൊക്കെ പറയുമ്പോളേ. അങ്ങനെയൊക്കെ ഇണ്ടല്ലോ അപ്പൊ ഷുഗറിന് പിന്നെ അത്ങ്ങനെ കുടിച്ചൊണ്ട് കുമ്പോ ആ ഒരു കൺണ്ട്രോളിൽ അങ്ങനെ പോവായിരിക്കും.
ആ
എന്തേലും വന്ന്പ്പെട്ട അസുഖം വന്ന്പെട്ട മാറിക്കിട്ട വരണ അത്ര എളുപ്പത്തിന് മാറൂല ഏത്.
ഇല്ല ഇല്ല അത ഏത് അസുഖാണെങ്കിലും അതെ. ഉം അതെ ഇപ്പ അതിനല്ല എപ്പ. എന്തോര അസുഖങ്ങളാ?
ആ അപ്പൊ ഷിഖല്ലന്നൊക്കെ വന്നതില്ലേ എന്തൊക്കെയാണ്. പേടിയാണ്.
ആഹ ഇപ്പൊ ഈ പൊ ഇപ്പൊ നമ്മള ഇപ്പൊ ഈ ചെറുപ്പക്കാരിൽ ലന്നെ ഈ മറ്റേ ഈ വൈറ്റമിൻ ഡിടെ കുറവ് അങ്ങനത്തൊക്കെ. അങ്ങനത്തെ ഡെഫിഷ്യൻസി ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറെണ്ട്. പണ്ടത്തെ പോലൊന്നുല്ല ഉ.
ഇപ്പൊ പണ്ടത്തെ പോലൊന്നല്ല.
ഉം വീട്ടിലുണ്ടോ ഷുഗർ പ്രഷർ ആ
ആരുല്ല ഇതുവരെല്ല അങ്ങനത്തെ പ്രശ്നം ഉന്റെ വീട്ടിലുല്ല. ഇവിടത്തെ വീട്ടിലും ആ ഒരു പ്രോബ്ലംന്നും ആർക്കുല്ല പാരമ്പര്യ ണ് ഇതെന്ന് പറയോല്ലോ? അപ്പൊ പാരമ്പര്യത്തിന് പറ്റിയതൊന്നും ഇപ്പോ ഇവിട ആര്ക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് വരെ ഇണ്ടായിട്ടില്ല ഇല്ലാതിരിക്കട്ടെ
അത് ഭാഗ്യം എന്തായാലുംഎന്റെറെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ട് പ്രഷർ. ഉ പ്രഷർ രണ്ട രണ്ടു പേർക്കുംണ്ട്. ഇപ്പ ഉ്മാക്ക് ഇ േത ഇപ്പ ഷുഗറിന്റെ പക്ഷെ ഉമ്മാക്ക് ബോർഡറേയിരുന്നു ഇന്നാലും ഇപ്പ തേ ആൾ മരുന്നു ഷുഗറിന്റെ കഴിക്ക്ണ്ട്.
ഉം ഉം ഉ
എങ്ങ ആ ടാബ്ലറ്റ് ഉണ്ട് ഉപ്പാടെ വീട്ടില്. ഉപ്പാടെ അനിയന്മാർക്കും എല്ലാർക്കും ഉണ്ട് ഷുഗർ പക്ഷെ ഉപ്പാക്ക്ക് മാത്രം ഇല്ല.
ഓ അത് ശരി.
അപ്പൊ അത്ാ കാരണം ഉപ്പ ഇങ്ങനെ അന്യന്മാർക്ക്. ഉള്ളത് കൊണ്ട് ഉപ്പാക്ക് ഭയങ്കര േപടിയ ഷുഗർ വരും ഷുഗർ വരുംന്ന് പറഞ്ഞിട്ട് അ ആള് ചാ ആ ആദ്യം മുതലേ ചെറുപ്പത്തില് മുതലേ ഫുൾ കണ്ട്രോളാ ഷുഗർ. ചായ മധുരംടാണ്ട് കഴിക്കുക അങ്ങനെ മധുരമുള്ള ഒന്നും അധികം അധികം ഓവറായിട്ട് ഒന്നും കഴിക്കൂല അങ്ങനെയായിട്ട്. ചെലപ്പോ അതുകൊണ്ടാവാം ഇല്ലാത്തത് എന്തോ എന്തോ ഒരു ഭാഗ്യത്തിന് ആൾക്കില്ല.
ഓ അത് ശരി. ഇല്ലാതിരിക്കട്ടെ വന്ന് കഴിഞ്ഞപോയി നമുക്ക് സമാധാനല്യാ. പുറത്തൊക്കെ പോകോ?
ആഹ പൊറത്തൊക്കെ പോവും.
മം ഉം എടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ
ആഹ ഉണ്ട് കുഞ്ഞു പാല വീടുകളൊക്കെ അടുത്തന്നെയാ ഞങ്ങള് ആ ഉപ്പാക്ക് മൂന്ന് അനിയന്മാര അതില് ഒരാള് മാത്രം ഇത്തിരി ആകല്ലായിട്ട് ബാക്കി രണ്ടുപേരും അടുത്തണ്ട് ആ ഉണ്ട് ഉണ്ട്
ഉം ഉം
അപ്പൊ നമ്മള് വൈകുന്നേര കായാല എല്ലാരും കൂടി ഒരുമിച്ചുണ്ടാവും അപ്പോഴും
ഓ ശരി
അങ്ങനെ ഒട്ടക്കായിട്ടുള്ള ആ ഇതില്ല കാരണം ഇപ്പൊ എന്റെ ഹസ്ബൻറിിന്റെ വീട്ടിലായാലും അതെ എല്ലാരും അടുത്തണ്ട്
ഏ
ആഹ
ട ഞങ്ങള ഇവിടെ ഞങ്ങള് വീട്ക്ക് ആരും ല്ല തറവാട് വീടാണ് ഞ മൊക്ക തന്നെയാണ് ഞാനും നാല് മക്കളും ഹസ്ബൻഡും ഹസ്ബന്റ് ഉപ്പി ഉമ്മല്ലേ ഉമ്മ മരിച്ചിട്ട് ഉ ഏഴു വർഷക്കായും പക്ഷെ ഞങ്ങക്ക് എടുത്ത അയൽവാസികൾ ഞങ്ങള് അയിവാസി ഗ്രൂപ്പ്ണ്ട് ഞങ്ങള അതിൽ എല്ലരും എന്തലൊക്കെ പറഞ്ഞ് രസങ്ങളൊക്കെ പറഞ് വൈകുനേര സമയത്തൊക്കെ ഞങ്ങൾ ഒഴിവക്കെണ്ടാക്പോ വെറുത എല്ലരും കൂടി വാ അവിടുന്ന് വാ ആ ഇവിടെന്ന് വാ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ പാടത്ത കൂടെ നടക്കും എന്റെ പാടത്ത്ന്ന് പറയാ ഈ നെൽകൃഷി ഉണ്ട് അതേപോലെ വെ ണ്ട പയർ വെള്ളേരി ഇങ്ങനത്തെൊക്കെ ഉണ്ട് ചിലപ്പോ അതിന്റെ ഇടക്കൂടെൊക്കെങ്ങനെ പോയിട്ട് വെറുതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് എന്റെ ആ എപ്പ ആ പിന്നെ ഞങ്ങൾ ചായടിക്കാ ആഹ ചായടിക്കാനൊക്കെ പോക ഒഴിവക്കെണ്ടക്പോ നമുക്ക്ന്ന് ചായടിക്കാൻ പോകല്ലേ എന്നക്കെ പറഞ്ഞണ്ട് എല്ലരും കൂടെ അങ്ങനെ പോവും വൈഭയൽവാസികളാണ് എന്തും പറയാ അങ്ങനെയൊക്കെ പറ്റണതാണ് ഉ പറ്റണവാ സികളാണ്. ഹസ്ബൻഡ് ൻ ഏട്ടൻമാരാണ് അനിയൻമാറില്ല രില്ല ഓരൊക്കെ വേറെ ആണ് ഞങ്ങള് ഇവിടെ തറവാട്ട ണ ഉള്ളത് വീടി സ്ഥലടു പക്ഷെ വീട ആയിട്ട് തുടങ്ങിയിട്ടില്ല സാഹചര്യ പ്രശ്നത്തിൽ ഇങ്ങനെ വീട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇൻശാഅല്ലാഹ്‌ തുടങ്ങണംന്നൊക്കെ ഇണ്ട് പിന്നെങ്ങനെ വിചാരി എന്താപ്പ വീട് ഹസ്ബൻഡ് ന്റെ അടുത്തൊരു ഫ്രണ്ട് അതെ അടുത്തൊരു ഫ്രണ്ട് ആണ് അവനിക്കിപ്പം ഒരു നന്നായിട്ട് ഇത പറഞ്ഞ പോലെ തന്നെ നല്ലോം മിട്ടായി കഴിക്കും എന്ത ചോറൊക്കെ തിന്ന കഴഞ്ഞാല് അങ്ങനെ ഇപ്പ ഷുഗർ വന്ന് ഷുഗർ കാരണം പല്ലിന്റെ അവിടെ ഒരു ചെറിയൊരു മുറി വന്ന്ു അങ്ങനെ മുറി കൊണ്ടായാണ്ട് ചെക്ക് ചെയത് നോക്കിയപ്പോ നമ്മള് പോസിറ്റീവ്ണ് ടെസ്റ്റില് അപ്പം പറയാ വീടൊക്കെ ലോണ് വെ വീടൊക്കെ കയറ്റി രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഇഞ് ബാക്കി രണ്ട് പെൺകുട്ടികള ഉണ്ട് ഓ ആൺകുട്ടികളില്ല ഒരു മാത്രം തന്നെ ഉള്ളു അതൊക്കെ ചിന്തിക്കുമ്പോ ഞാനന്ന് വിചാരിക്ക എന്തിനാ വീട് ഉള്ള വീട്ടില് സമാധാനത്തോടൊെ ന ഏതലും മരിച്ചു പോണ്ടേന്ന് വീടൊക്കെ കഴറ്റിണ്ടാക്കിേ നമ്മക്ക് ആ എന്റെ ആ കാര്യംല്ലക്ക് ഒരു സുഖം കിട്ടിയില്ലല്ലോ അപ്പം ഉള്ളതി ഇപ്പ ഞാൻ പറയാ ജീവിത ങ്ങനെ കഴിഞ്ഞോയ മതില്ലോ പറ കെട്ടിക്കാനൊക്കെ ഉണ്ട് അതൊക്കെയാണ് പ്രശ്നം ഉ പിൻ മക്കളാ കെട്ടുന്ന സമയത്ത് മാണെങ്കി ഓൽ ണ്ടാക്കി കോളും
ആഹ അതെ ഇപ്പൊ അതിന് പണ്ട അതപോലെന്നല്ല ഇപ്പൊക്കെ ചെറിയതാകുമ്പോ തന്നെ എല്ലാരും എൺ ചെയ്ത് തുടങ്ങും എന്തെങ്കിലുമൊക്കെ ജോലി പാർട്ട് ടൈം ജോബോ അങ്ങനെയൊക്കെ നോക്കിട്ട എല്ലാരുംതു ടങ്ങും പണ്ടായിന്നോ ഒക്ക് കഴിഞ്റെേ കാലം കഴിഞ്ഞിട്ടൊക്കെ ജോലിയിട്ടൊക്കെ
ഉം എത്ര ഇതില്ലല്ലോ
ഉം ഉം
ഇപ്പ എല്ലാർക്കും പൈസ വേണം ഒരിതിൽ എത്തണം പണ്ട പഠിപ്പിക്കാന് ഉള്ള സമയില്ല പ പൈസ പ്രശ്ന ഇല്ല പൈസ പ്രശ്നം ഉം വേണ് അപ്പ അങ്ങനെയൊന്നും കല്യാണം കഴച്ച് വിടൂല
കല്യാണം കഴി കഴി ചിലര് ജോലി കിട്ടിയാലും കഴിക്കണില്ല എന്നുള്ള ഒരു തീരുമാനത്തി
വേണ്ടന്നുള്ളതാണ് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഫ്രീടാണ് വേണ്ടത്
അതെ അതെ കല്യാണം വേണ്ട ആർക്കും അതല്ലേ ഇപ്പോ എന്ധോരം ട്രോൾ എന്ദോ വീഡിയോസ് ഒക്കെ ഇറങ്ങണിട്ട്രോളും മറ്റേ ഈ ചെക്കമാർക്ക് പെണ്ണിട്ടണില്ലയന്ന് പറഞ്ഞി ആതെ രസ
പെൺകുട്ടികൾ എന്താ കാട്ടിനെ ന്നോ പഠിക്കആണ് കല്യാണം വേണ്ട എന്നി ഒലക്ക് കണ്ടാലെ പോല ഓൾ ചാടി പോകയും ചെയ്യും.
ആഹ അതുംണ്ട് ചിലര് അത് ഒന്നിനും പറ്റാത്ത ആൾക്കാരപ്പണ അല്ലേ കണ അയച്ചട്ട് പോണുന്നത്
ആഹ അതന്നെ അറിയാം നമ്മള ണെങ്കി കൊഴപ്പല്ലേ അങ്ങനെ ഇല്ലാതെയ കഴിക്കണില്ലേ സാതി ഇല്ലാത്ത ഉള്ളേ അവനനക്ക് അവനാണ് അവണ്ട അങ്ങനെ ചെയ പറ്റുന്നല്ല ചേലോർക് ഏതോ കണ്ണിന് പറ്റിയത് എടുക്കല്ലേ ഉ എന്താ ചെയ്യാ
ഉം അതെ ഇല്ലല്ല ഫുഡ് കഴിച്ചിട്ടില്ല
ഉം ആര വെയിറ്റ് ചെയ്ത് നിക്കണേ ഹസ്ബൻറ് വരുവോ
ആ ഹസ്ബൻറിന്റെ വീട്ടില്
ഒരു വരുവോ കഴിക്കാനൊക്കെ ഹുസ്ബൻഡ് ഉണ്ടാവുവോ ഫുഡ് കഴിക്കാം
ആഹ ഇണ്ടാവും ഉണ്ടാവും
ഉം അ ശരി ഹസ്ബന്റി വീട്ടിലാരല്ലേ ഉം വിടലാലത്തൊന്നുല്ല
ഇല്ലല്ലേ
ഇവിടെള്ള ആള് ഏ ഇവിടെള്ള ആളിന് പിന്നെ പോയാ കൊറച്ച ദിവസം കഴിയും വരാനു
അ ശരി അപ്പൊ ഓക്കെ എന്നാൽ ആ ഓക്കെ ഓക്കെ